ഹലോ
കേക്കാൻ പറ്റുന്നുണ്ടോ
ആഹ ഇപ്പൊ കേൾക്കുന്നുണ്ട് ആ എന്തൊക്കെയാ വിശേഷങ്ങൾ ഹലോ
ആ കേക്കാം കേക്കാം
ആ എന്തൊക്കെയുണ്ട് വിശേ വിശേഷങ്ങൾ
എന്താണ് സന്ധ്യയിട്ട് പരിപാടി
ആ വെറുതെരിക്കാണ്
അതെല്ലേ ഉം ഫുഡൊക്കെ കഴിച്ചോ
ആ ഫുഡ്‌ ഒക്കെ കഴിച്ചു
ഉം ആഹ കഴിക്കില്ല കഴിഞ്ഞു ഒന്നര ആയപ്പോഴത്തേക്കും കഴിയും ഓക്കെ
ആഹ് ആ എന്താ ഇവിടെ മഴണ്ടോ അതോ
മഴയില്ല ഇപ്പ ഇത്ര നേരയിട്ട് മഴയില്ല ഇപ്പൊ വൈന്നേരം എന്നും ഉണ്ട് ഒരു നാല് മണിക്ക് ശേഷം എന്നും മ എയ
ആ ഓ അതെ ആ ഇവിടെ മഴ ഉണ്ട് വൈകുന്നേരൊക്കന്ന് മഴയാണ് ഇപ്പൊ മഴ ഇല്ല എന്നാ വെ തു ഇല്ലാ എന്നുള്ളത് അ ആ അ ആ അ ആ അതെ ആ അതല്ല ചൂട് കുറഞ്ഞ മഴക്കേ നല്ല
അത് തന്നെ ഓ നല്ല ചൂടായിരുന്നു ഒരു രഷ്യയിലായിരുന്നു ചൂട് കൊണ്ട്
ഒക്കെ കുറഞ്ഞ് എറെ മഴ കാരണം പിന്നെ ഇനിപ്പോ പ്രത്യേകിച്ച് ആ വൈകുന്നേരൊന്ന് പുറത്ത് പോകണം ചായ കുടിക്കാൻ പുറത്ത്പോണം വിചാരിക്ക്ണ്ട്
ആ ഞങ്ങള് ഉണ്ട് അങ്ങനെ പോക്ക്
ഫാമിലിയൊക്കെ കൂട്ടിയാണ്ട്
അത് തന്നെ ആ മക്കൾക്കൊക്കെ ഒരു ദിവസം അവധി കിട്ടുമ്പോഴത്തേക്കും പരിപാടിയൊന്നും ഇല്ലാത്തപ്പ ടൂഷ നൊ ഒന്നും ഇല്ലാത്ത ദിവസം പറയും എങ്ങോട്ടെങ്കിലും പോകാം ഫുഡ് കഴിക്കാം
മ്മ് അങ്ങനെ വൈകുന്നേരം ഇറ ഇറങ്ങണം വിചാരിക്ക്ണ്ട് വേറെ പരിപാടി ഒന്നുല്ല ങ്ങ എന്താണ് ൻക്ക എന്താണ് സൺഡേ ആയിട്ട് പരിപാടി
വൈന്നേരം ഒരു പെരകേർ കൂടല്ണ്ട് അതിനൊന്ന് പോണം
അ ആ
മ്മ് ഹൗസ് വാമിങ്
ഓ ഹൗസ് വാമിങ്ങല്ലേ
മ്മ് അതിനൊന്ന് പോണം ആ അട് ത്തന്നെ നമ്മടെ വീടിന് രണ്ട് മൂന്ന് വീടിനപ്പറം പ്പതിന് പോണം അപ്പൊ അതിനെന്തെങ്കലും പ്രസന്റേഷൻ കൊടുക്കാനായിട്ട് എന്തേങ്കിലും വാങ്ങാൻ ടൗണിലേകക്കൊന്ന് പോണോന്ന് ഓർത്ത് മ മക്കള് രണ്ടുപേരെങ്കിലും ഉറങ്ങ ട്ടെന്നോർത്ത് പിന്നെ വുമ്പോ പുറകെ ഇറങ്ങി വെ നമ്മള് ഇറങ്ങാൻ കാത്തിരിക്കും മക്കള് ഇറങ്ങി പൊറത്ത് കളിക്കാൻ ഒന്നാത് സ്കൂള് തുറക്കാറായി പനിയും ആകെ ബഹളാവുംന്
അല്ലെ
അത് തന്നെ എന്നാൽ ഇപ്പോഴത്തെ കാലാവസ്ഥ സ്ഥക്കൂടല്ലേ
ആ ആ അതെ അതെ സ്കൂള് തുറക്ക ക്കാന് സ്കൂള് തൊ റക്കുന്നതിലേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങി
ഇല്ല വാങ്ങണം നേരത്തെ വാങ്ങി വെച്ചാലും അതൊന്നും ആ സ്കൂള് തൊറക്കുന്ന ടൈം ആകുമ്പോഴേക്കും എല്ലാം ചീത്തയാക്കും ഉം കുഞ്ഞു മക്കളാ മെല്ലാം എടുത്ത്
ആ ആ ആ അതെ അതെ
ഹലോ ഇനി രണ്ട ഒരു ഒരാഴ്ച്ച ച്ച യുള്ളപ്പത്തെ ക്ക് വാങ്ങി വക്കാല്ലോന്നോറ്ത്ത് ഉം അതന്നെ അതാകുമ്പോ നമുക്ക് നല്ലെ തോട് കൂടി കൊടുത്തു വിടാം ഇത് പകതി കാണുകേല്ല നമ്മള് വെക്കുന്ന സ്ഥലത്തൊന്നും ഇരിക്കേലല്ലോ എല്ലാം ഇങ്ങനെ കൊണ്ട് നടക്കല്ലേ ചെയ്യുന്നേ അവരടെ സാധനം ആകുമ്പോ അവർക്കെല്ലാം അവർക്ക് ക്കത് വെക്കണം
ആ ആഹ് ആഹ് ഇ ഇല്ല കഴിഞ്ഞി
ഉം ബാഗക്കെഎങ്ങനെയാ ഓൺലൈന് വഴിയാ അതോ ഷോപ്പിന്ന് വാങ്ങുവാണോ ചെയ്യുന്നേ
ആ എനിക്ക് അങ്ങനെ സ്കൂളില് പോകണ്ട മക്കളൊന്നുംല്ല ല്ല പിന്നെ ആ ഞാ ന്നെ പഠിച്ചുകൊണ്ടിക്കാണേ എനിപ്പോ അഡ്മിഷൻ കിട്ടിയോ ആ ആ അഡ്മിഷൻ കിട്ടീട്ട് വേണം ബി എഡിന്
പഠിക്കാഏ എന്തിനാ ഇപ്പം ഡിഗ്രിയാ അതോ
എ പി ജി കഴിഞ്ഞു പി ജി കഴിഞ്ഞു അപ്പനി ബി എഡിന് അഡ്മിഷൻ കിട്ടിയിട്ടു വേണം
ആ ബി എഡ് ആവുവനെ സ്കൂ കു നല്ല അല്ലേ
ആ ആ ടീച്ചിങ്ങിനൊക്കെ ആ ഹ ഇപ്പഴത്തെ കാലത്തൊക്കെ ആ സ്ത്രീകൾ കോയിവരും
പിന്നെ അതാ നല്ല എനിക്കുണ്ട് ഞാൻ കേ ക്ക് ബേക്ക് ചെയ്ത് കൊടുക്കും
ആ ആ
ഹോം കേക്ക് നല്ല ആ ഇവിടെയൊക്കെ നല്ല ആ ഇവൻ മാനേജ്മെന്റിന്റെ ഓ ർണ്ട് ഡെയിലി
ആ
ഉ ആ ഓർഡർ കിട്ടാറുണ്ട് ആ ഇപ്പൊ ഒരു രണ്ട മൂന്ന് വർഷം നമ്മള് കൊറോണ ടൈമില് പഠിച്ച് അന്നേരം മുല്ല് ചെറുതായി്ട്ട് തുടങ്ങി വന്നതാ ഇപ്പം അത്യാവശ്യ ഉണ്ട് രണ്ട് മൂന്നെണ്ണം ഒക്കെ വെച്ച് ഡെയിലി ഉണ്ട്
അപ്പൊ ഈ കൊറോണ സമയത്ത് ഒരുപാട് സ്ത്രീകൾക്ക് അങ്ങനെ ജോലി ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്
അത് തന്നെ നമ്മൾ വീട്ടിൽ ഇരുന്നാലും പുറത്തേക്കൊന്നും അങ്ങനെ ഇറങ്ങാൻ പറ്റൂലല്ലോ യൂട്യൂബ് വഴി അങ്ങനെ ഏ
ആഹ് ആ
പഠിച്ച് യൂട്യൂബിലൊണ്ടല്ലോ ഇപ്പം ഇപ്പം ഓൺലൈൻ ക്ലസ്ണ്ടല്ലോ അത് ഞാനിപ്പം ഈ രണ്ടാഴ്ച മുമ്പ് കുട്ടികളെ ഇങ്ങനെ ഓൺലൈൻ ആയിട്ട് പഠിപ്പിക്ക പൂവായിരുന്നു
ഓഹോ ഓ ആഹ ആ ആഹ് അ യൂട്യൂബില് ചാനലൊക്കെ ഒണ്ടോ
ഇല്ലില്ല ചാനലൊന്നും തൊടങ്ങാ ഇവിടെ സമ്മതിക്കേല്ലാരും ഉം എന്നാലും ഓൺലൈൻ ആയിട്ട് കിട്ടി കേട്ടാ കൊറെ കുട്ടികളെ ഒരു പത്ത് പന്ത്രണ്ടോളം കുട്ടികളെ ഇൻസ്റ്റയിൽ ഞാൻ ഇങ്ങനെ പോസ്റ്റ് ഇട്ട് അപ്പം അങ്ങനെ എന്റെ ഒരു ബന്ധുവിന്റെ അക്കൗണ്ടിൽ നിന്ന് അപ്പം അതുവഴി ഇങ്ങനെ കോടാക്ട് ചെയ്ത് പത്തു പന്ത്രണ്ടോളം കുട്ടികള് പഠിച്ച്
ആ ആ അല്ലെ ഇൻസ്റ്റഗ്രാമിലൊക്കെ സ്വന്തായിട്ട് അക്കൗണ്ട് ഒക്കെ ഇ ഇണ്ടോ
ഉണ്ട് ഉണ്ട് അഫ് ആ കേക്കിന്റെ ഒക്കെ ഇടും ഫോട്ടോസ് ഒക്കെ അതുവഴി നമുക്ക് ഒത്തിരി ഇത് കി ട്ടും പിന്നെ അത്യാവശ്യം നമ്മുടെ വീടിൻ്റെ അട്ത്തുള്ള ഒരു പിന്നെ മക്കടെ ഉം ഫ്രണ്ട്സ് തന്നെ തരും ഓഡർ അവർടെയൊക്കെ ഫാമിലിന്ന് എന്തെലും പ്പ ബർത്ത് ഡേ ആനിവേഴ്സറിയോ അങ്ങനെ കല്യാങ്ങൾക്ക് അങ്ങൻത്തെക്കെ പരിപാടിക്കൊക്കെ നമുക്ക് ഓൺൽ ഓർഡർ കിട്ട്ന്നത് ഇപ്പ ഉണ്ടായിരുന്നു ഞാൻ ഇപ്പോ ഡെലിവറി ചെയ്ത് വന്ന് ഫുഡ് കഴിക്കാൻ വന്നതേ ഒള്ളു ഉം ഒര് കല്യാണ പാർട്ടിയുടെ ഓർഡർ ഉണ്ടായിരുന്നു അതിപ്പോ കൊണ്ടെയ് നമ്മൾ അസ് അവിടെ സ്പോട്ടിൽ എത്തിച്ചു കൊട്ക്കണം ആ സമയ ആവുമ്പോ കൊട്ത്താ അവർക്ക് ഹ് കെട്ട് കഴിയുമ്പം ഹ് കട്ട് ചെയ്യാൻ വേണ്ടി
ആ ആ ആ
ത്തിട്ട് വന്നതെ ഒള്ളു നമ്മൾ തെന്നെ സ്റ്റേജില് കെറ്റി കൊട്ക്കണം
ആ ആ
ന്നെ നമ്മൾ കൊട്ത്ത് വിട്ട് കഴിയിമ്പോ അത് പിന്നെ അവർടെ കയ്യിന്ന് എന്തെലും സംഭവിച്ചാലെ
ആ അതെ അതെ
അങ്ങനെ ഇന്നെ എന്തേലും കൃഷിയോ അങ്ങൻ എന്തെലും പരിപാടി ഉണ്ടോ
കൃഷി വീട്ടില് ഇപ്പൊ മഴക്കെ തൊടങ്ങേനേഷം വീട്ടിലിപ്പോ മഞ്ഞള് അങ്ങനെയുള്ള ചെറ്യെ ചെറ്യെ സാധനങ്ങളൊക്കെ വീട്ടില അഹ് അഹ് അഹ് അഹ് സാധനങ്ങളൊക്കെ കുഴിച്ചിട്ടിട്ട്ണ്ട് അല്ലാതെ കൃഷിയായി വരുമാനൊ രി ഇതില് കൃഷ്യായിട്ട് ചെയ്യുന്നുല്ല ആഹ് പിന്നെ നമക്ക് ആവശ്യള്ള ആഹ് ആഹ്
വേണ്ട സാനങ്ങളൊക്കെ
അഹ് ആഹ് എന്തൊക്കെയാണത്
ഉം നമുക്ക് തക്കാളിയിണ്ട് വെണ്ടക്കേണ്ട് പിന്നെ ബ്രിഞ്ചാലെം ഉം പിന്നെ കൊറച്ച് ചീരയും നട്ടിട്ടുണ്ട് അത്യാവശ്യം
അഹ് അഹ് ആഹ്
ലേക്ക് വേണ്ട സാ സാധനങ്ങൾ ഒണ്ട് ന്നാലു മക്കക്കൊക്കെ കുക്കയ്‍തൂ
അഹ് അഹ് ആഹ് അതെ അതെ വെഷല്ലാത്ത നല്ല അഹ് അഹ് വെഷല്ലാത്ത നല്ലതാവൊല്ലോ
വഷൊക്കെ ഉള്ളാകുമ്പോം നമ്മള് മക്കടെ ബുദ്ധീനെ അത്
ആ അതെ ആഹ് അതെ അതെ ബുദ്ധിനെ മാത്രല്ല ശാരീരികമായി
അത് തന്നെ ശരീരവും ഉം ശരീരത്തിന് കേടാ നമ്മൾ അതാദ്യം ചിന്തി ക്കേല്ല നമുക്ക് പഠിച്ചോണ്ടിരിക്കുന്ന കുട്ടികളാകുമ്പോ നമ്മള് പെട്ടെന്ന് അവരുടെ പഠിത്തത്തെ ബാധിക്കോല്ലോന്നുള്ള ചിന്ത വരും
അ ആഹ് അതെ അതെ ഇപ്പത്തെ ഫാസ്റ്റ് ഫുഡും അതൊക്കെ ആയിട്ട് ഇപ്പോ കൊറേ ആൾ മക്കൾക്ക്‌ രോഗങ്ങളൊ ക്കെ കൂടുതലാണല്ലോ ഇപ്പത്തെ കാലഘട്ടത്തില് പണ്ടത്തെ പണ്ടൊന്നും ഇത്ര ഇത്ര ക്യാൻസർ രോഗങ്ങളും അങ്ങന രോഗങ്ങളൊന്നും ഇല്ലായിരുന്നല്ലോ
സർ വഴി സംഭവം എത്ത് ത്ര മരണങ്ങളാ പെട്ടെന്ന് പെട്ടെന്നാ മരണം സംഭവിക് പണ്ടൊക്കെ ക്യാൻസർ എന്ന് പറഞ് രണ്ടും മൂന്നും വർഷങ്ങൾ അവര് ജീവി ച്ചിരിക്കും ഇപ്പം അറിയും ഒരാഴ്ചക്കകം മരണം സംഭവിക്കും അങ്ങനെയാ അത് മൂന്നാം സ്റ്റേജിലൊക്കെ അല്ലേ അറിയുന്നത്
പിടിക്കാനും കയ്യിന്നില്ല
ആ അതറിയേല്ല എന്തേലും ശരീരത്തിന് ബുദ്ധിമുട്ട് വ രുംമ്പയേ ഒള്ളൂ അതവര് ചെക്ക് ചെയ്യോള്ളു പോയി ഓരെ ചെക്കിങ് കഴിയു പ്പഴും അവരുടെ ആരോഗ്യനില മോശമായിക്കൊണ്ടിരിക്കും
ആ അതെ പിന്നെ വീട്ടില അ ആ ആ അതെന്നെ വീട്ടില് മാവൊക്കെയുണ്ടോ
ആ ഒണ്ട്ണ്ട് മാവൊണ്ട് ആ മാവ് അ തന്നെ ഇപ്പ മക്കള് ആയെ അടുത്തുള്ള കുട്ടികളൊക്കെ വന്ന് മാവിൽ കല്ലേറും പറിക്കലും എല്ലാം കേറി നമുക്ക് പറിക്കുന്നതിന് ഒരു കൊഴപ്പല്ല പക്ഷേ വീഴോന്ന്പേടിയ കുഞ്ഞുമാ ആ ബഡ് തെയ്യാ അപ്പ അതില് കേറി അങ്ങോട്ട് ഇങ്ങോട്ടും രണ്ടും മൂന്നും കുട്ട്യാളൊക്കെ കേറിയിരിക്കും നമുക്ക് കാണുമ്പോ ഒരു പേടിയാ മക്കക്ക് അത് വിഷയല്ല അവിടെ ഇരുന്ന് തന്നെ കഴിക്കും എന്നിട്ട് ഏ മൊളകും കൂട്ടി അതെടുക്ക് എടുക്ക്ന്ന് ‌ പറഞ്ഞ് നമ്മളെകൊണ്ട് എടുപ്പിച്ചു അതവിടെ ഇരുന്ന് തന്നെ അവർ കഴിച് ന്റെ അതൊണ്ട് മക്കളുണ്ടെന്നും ഫുൾ
ആ ആ അത് മക്കളുണ്ടാവുമ്പോ തന്നെ അത് ഒരു സന്തോഷാണ്
അത് തന്നെ ഇന്നിങ്ങനെ കലപില നമ്മള് അവര് സ്കൂളിൽ പോകുമ്പോഴാഇനി അവരെ മിസ്
ആ അതെ അതെ അ വിടെ എന്തേലും വിഭവങ്ങളൊക്കെ ഇണ്ടാക്
ആ ഒണ്ടാക്കാറുണ്ട് പുഡ്‌ഡിങ് ഇണ്ടാക്കും പിന്നെ എന്നും ജൂസ് ക്കെ നമുക്ക് വീട്ടിൽ തന്നെ ഒള്ളപ്പഴേ
ആഹ് ആ അതന്നെ
പുളിശ്ശേരി ആണ് ഒണ്ടോ മാവ് വീട്ടിലുണ്ടോ
ആ വീട്ടിലുണ്ട് മാവുണ്ട് ഒരു പഞ്ചാരം മാങ്ങന്റെ മാ പഞ്ചാല മാങ്ങനന്നല്ലേ നിങ്ങടെ അവിടെ പറയ
ആ ചെറുത്
ആ ആഹ് അപ്പൊ അതിവിടെ കുറേയുണ്ട് അപ്പൊ ഞങ്ങളത് അത്പറിച്ച് ഞങ്ങളത് അതും ശർക്കരയും കൂടി
ആഹ് വേവിക്കും
ആഹ വേവിക്കാറുണ്ട് അത് നല്ല രസമാണല്ലോ ആ നല്ല രസണല്ലോ ആആ കഴിക്കാനും ഉം ഉം
ഇപ്പോ എന്തേലുമൊക്കെ വേണോലോ
ആഹ അതെ ഉം
എന്തേലുമൊക്കെ കുക്ക് ചെയ്യുവോ
ആ വീട്ടില് കുക്കു ചെയ്യും ചെറുതായിട്ട് ഇട്ടൊക്കെ അങ്ങനെ കുക്ക് ചെയ്യാറുള്ളു പിന്നെ പടി നിക്കണതയോണ്ട് അധികം അങ്ങനെ സമയം കിട്ടല്ല പിന്നെ ഒരു ചെറിയ ആം ചെറിയൊരു മോളും ഉണ്ട്
അത് തന്നെകുഞ്ഞു മക്കളൊക്കെ ഉള്ളപ് ഇപ്പോ നമുക്കങ്ങനെ കുക്ക് ചെയ്യാനുള്ള സമയം പിന്നെ എല്ലാം എല്ലാത്തിനുപരി പടുത്തവല്ലേ ഇമ്പോർട്ട്
ആ അതെ ചെറിയ കുട്ടികളൊക്കെ വെച്ച് പഠി ക്കുമ്പോ നമുക്ക് കൂടുതൽ ആ ആ ആ എന്നാ ശരീട്ടോ പിന്നെ വിളിക്കാം